ആഹ് പറയടാ എങ്ങനെയുണ്ട് മോക്ക് പനിയൊക്കെ കുറഞ്ഞോ
വലുതായിട്ട് കുറ പനിയുണ്ട് ചൂടും ഒക്കെയാണ്
ഇന്നലെ പോയിട്ട് എന്താ പറഞ്ഞു ഡോക്ടറെന്തോ പറഞ്ഞേ
ആഹ് മരുന്നൊക്കെ തന്ന് ആവി പിടിക്കാനുള്ള മരുന്ന് തന്ന് പിന്നെ ചൂടിന്റിം ചുമന്റിം മരുന്ന് തന്നു ഇനി ചൊവ്വാഴ്ച കൊണ്ട് ചെല്ലണന്ന് പറഞ്
ആഹ് ആവി പിടിക്കോ കുഞ്ഞു
ആഹ കൊഴപ്പമില്ല കൊറച്ചേര കൊറച്ചേരൊക്കെ ഇരിക്കും
ആഹ് ആ ഹ്
ആ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ ജോലിയെല്ലാം നേരത്തെ ഒതുങ്ങി ഇന്ന് മോന് പോവണ്ടായിരുന്നു അപ്പൊ അവനും ഏളയാളും കൂടി ഇന്ന് പുള്ളീ ടെ വീട്ടിലോട്ട് പോയായിരുന്നു രാവിലെ അവിടുന്ന് പപ്പ വന്നപ്പത്തേക്ക് രണ്ടുപേരൂടെ അങ്ങ്. പോയി അതോണ്ട് എനിക്ക് വല്ല്യെ അലച്ചിലില്ലായിരുന്ന് രാവിലെ എല്ലാം തീർത്ത് വെച്ചേച്ചിരുന്നു. പിന്നെ അവനവടെ. കെടന്നങ്ങ് ഉറങ്ങിപ്പോയി മോളെ മാത്രം തിരിച്ചു കൊണ്ട് വിട്ട് കുഞ്ഞുമോൻ വന്നില്ല. ആ അവിടെ കെടന്ന് ഉറങ്ങി പോയന്ന് പറഞ്ഞു ആഹ് ഇനി എണീക്കുമ്പഴേ കൊണ്ട് വിടത്തൊള്ളൂ. അത് വരെ എന്റെ നാക്കിനും റെസ്റ്റാ ഉം അല്ലേ ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ടോടും. പുള്ളി ഒരിടത്തു അടങ്ങിയിരിക്കുന്ന പരിപാടിയേ ഇല്ല ഭയങ്കര ഇതാ മെനയാ. ആഹ് ഇപ്പൊ മോളെക്കാളും കുഞ്ഞാ അവളൂടെ നടക്കുന്നോണ്ട് ഇപ്പ അവനും അവളും കൂടെ അങ്ങ് ഓട്ടവാ. രണ്ടു പേര് പോര പൊറകേ ആണ്ടെ ചെരിപ്പോവൊക്കെ. പൊക്കിക്കൊണ്ട് ഓടി വരുന്നുണ്ട് ഒരാളിവടെ ഞ്ഞിപ്പൊ ഒരു കാലേ ചെരിപ്പിട്ടോണ്ട് നടക്കും ആഹ്. ഒരു കാലേ ചെരുപ്പിട്ടോണ്ട് നടക്കും ങ്ങനാ പരിപാടി. രണ്ട് കാലേ വേണ്ട ഒറ്റക്കാലേ മതി. ഉഹും ഭയങ്കര ഇഷ്ടാ അതും അവള്ടെ ചെരുപ്പ പ്പ് വേണ്ട ആരുടെങ്കിലൊക്കെ ചെരിപ്പിട്ടോണ്ട് നടക്കണം. സ്വന്തം ചെരുപ്പ് വേണ്ട ആഹ് ഒന്നെങ്കി മോന്റെ ചെരുപ്പ് അല്ലെങ്കി എന്റെ ചെരുപ്പ്. അല്ലെങ്കി അമ്മേടെ ചെരുപ്പ്. അതേ ആ അമ്മ പറയുന്നേക്കാ ഞാനും കൊച്ചിലെ ഇങ്ങനായിരുന്നു. സ്വന്തം ചെരുപ്പ് വേണ്ട ആരുടേങ്കിലൊക്കെ ഇട്ടോണ്ട് നടക്കും. . നടക്കാൻ തൊടങ്ങിയപ്പെഴാ ഒന്നൂടെ അങ്ങ് മെന.
അതെ ആ പ്രായത്തില് എപ്പോഴും കൂടെ നടക്കണ്ടെ സമയല്ലെ.
ആഹ് അതാ കൂടെ നടക്കുവാണോ കൂടെ ഓടുവാ. ഓട്ടവ അടങ്ങിയിരിക്കത്തേയില്ല ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല.
ആഹ് എന്ത് കിട്ടയാലും പറക്കി വായിലിടും എന്തെങ്കിലൊക്കെ പറക്കി ഇടുവോ.
വായിലിടത്തൊന്നുല്ല. പിന്നേന്ന് പറഞ്ഞാ എടുക്കും കയ്യിൽ എടുത്തേച്ച് നമ്മളെ കാണിക്കും തിന്നാ പോവാന്ന് കാണിക്കും ഓടി ചെ ചെല്ലുവാണെ ചെലപ്പോ എടുത്തങ്ങ് വായിലൂടെ ഇടാൻ പോവും ആഹ് നമ്മള് മൈ ന്റീയുന്നില്ലെന്ന് കണ്ടാ കളയും വഴക്കിന് വിളിക്കത്തില്ലേ അതുപോലെ കാണിക്കും. ആഹ് അങ്ങനാ പരിവാടി. ആഹ് പിന്നെ എടുത്താ എന്തെങ്കിലും ങ്ങനെ കൊറിച്ചോണ്ടിരിക്കണം. ഒയ്യോ പലഹാരം. ചോറ് അങ്ങനെന്നും വേണ്ട പുള്ളിക്കാരിക്ക് ഈ കൊറിക്കുന്ന സാനത്തിനോടൊക്കെയാ താല്പര്യം. വല്ല മിച്ചറോ, ബിസ്ക്കറ്റോ, മുറുക്കോ അങ്ങനൊക്കെ അത് എരിവുള്ളത് വേണം. അല്ലാത്ത ഒന്നും വേണ്ട മധുര ഉള്ളതിനോടും താല്പര്യവില്ല
ആഹ്
ഹും.
ഇവിടെ എരിവൊന്നും അങ്ങനെ കൂട്ടത്തില്ല പിന്നെ എന്തേലും ഇതേപോലെ സ്നാക്സൊ ക്കെ ഒണ്ടെങ്കി അതിനകത്ത് അതൊക്കെ കഴിക്കാൻ ഇഷ്ടാ പക്ഷെ ഇങ്ങനെ- വെള്ളോ വെള്ളം എപ്പഴും അടുത്ത് വെച്ചേക്കണം. ബിസ്ക്കറ്റ് വെച്ചാ അങ്ങനെ ആള് കഴിക്കത്തില്ല.
ഹി. ഇവളെന്ന പരിവാടീ എന്നറിയോ നമ്മള് ചോറൊക്കെ കൊടുക്കുമ്പോ മീനൊക്കെ കൂട്ടി കൊടുക്കുവാണെ എരിഞ്ഞാ - ക്ക് തള്ളി വെളീ വന്നാലും വെള്ളം കുടിക്കത്തില്ല പിന്നെ ആ മീൻ കഴിച്ച് തീരുന്ന വരെ അവള്- ചോറും ഉണ്ണും മീനും കഴിച്ച് മൊത്തം കഴിച്ചിട്ടേ വെള്ളം കുടിക്കൊതൊള്ളൂ എത്ര എരിഞ്ഞാലും വെള്ളം കുടിക്കത്തില്ല ഇനി അഥവാ വെണോന്നുണ്ടെങ്കി കാണിക്കും. വെള്ളം വേണോന്ന് കാണിക്കും അന്നേരം മാത്രം അല്ലാതെ അങ്ങനെ കുടിക്കത്തേയില്ല.
ആഹ് അത് അങ്ങനെ ശീലിക്കുന്നത് നല്ലത്. ആഹ് ഇന്ന് രാവിലെ മഴയായിരുന്നു ഭയങ്കര കാറ്റും മഴയായിരുന്നു.
ആഹ് ഇവിടെയും ഉണ്ടായിരുന്നു ഭയങ്ക കാറ്റും മഴയും ഞാൻ ദേ നല്ല കാലത്തിന് ഇന്നലെ തുണിയൊക്കെ അങ്ങ് നനച്ചിട്ടായിരുന്നു. അവനും സ്കൂളിൽ കൊണ്ടോണ്ട് യൂണിഫോം എല്ലാം ഇന്നലെയങ്ങ് നനച്ച്
ആഹ് പിന്നെ എനക്ക് കൊറെ ഒണ്ടായിരുന്നു തുണി കഴുകാൻ രാവിലെ എല്ലാം കഴികിയതാ പക്ഷെ മഴ-
ആഹ് ഇന്ന് രാവിലെ തൊട്ടങ്ങ് ഒരുമാതിരി കാലാവസ്ഥയായിരുന്നു കാ- കാറ്റും മഴയും ഇടി അങ്ങ് എന്തോ പോലെ ആഹ് ഒരു വല്ലാത്ത കാലാവസ്ഥ
ഉം
അതാ മഴ പെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ്- മഴയാണെങ്കിൽ കൊഴപ്പം ഇല്ല ഇത് ഇങ്ങനെ പറ്റിക്കും ഇടയ്ക്ക് പെയ്യും ഇടക്ക് അങ്ങ് വെയില് വരും അങ്ങനെ- അതാകുമ്പോ നമുക്കും ഒന്നും ഒന്നും ചെയ്യാൻ തോന്നത്തില്ല മിറ്റം മുഴുവനാണെങ്കിൽ പോച്ച കയറി അങ്ങ് അലമ്പായി കെടക്കുവാ അതാ ഇതിലൊക്കെ സഹിക്കാൻ വയ്യാത്ത എന്നാ ഒരു മാസ- മായില്ല ഞാൻ തന്നെ മുഴുവൻ ചെത്തി വൃത്തിയാക്കി എല്ലാം നിറ്റാക്കി ഒരു പുല്ലുപോലും ഇല്ലാത ചെത്തിയതാ മൊത്തം ആർത്ത് കിളിച്ചി ഇപ്പോ എന്നെക്കാളും പൊക്കത്തി പുല്ലാ മുറ്റത്
കഴിയുമ്പോ പിന്നത്തെ അവസ്ഥ ഇതാവായിരിക്കുവല്ലോ എത്ര നമ്മള് വൃത്തിയാക്കിന്ന് പറഞ്ഞാലും-
ഓഹ് വല്ലാതെ പാടാ
ആഹ്
ഇന്റർലോക്ക് ഇടാന്ന് പറഞ്ഞാ പുള്ളി സമ്മതിക്കത്തില്ല പുള്ളി പറയും പിള്ളേര് മിറ്റത്ത് കളിക്കുന്ന പ്രായവ മണ്ണിൽ- കളിച്ചൊക്കെ വളരട്ടെ അത് കഴി ഇടാന്ന് പറയും ഇവിടെ ഇന്റർലോക്ക് ഇട്ടിട്ടില്ലായിരുന്നു മിറ്റത്ത് നമ്മള ഇങ്ങോട്ട് മാറി- എങ്കിലും വാടകക്ക് കൊടുത്തേക്കുന്നത് കൊണ്ട് അങ്ങനെ മിറ്റമൊന്നും പണ്ടത്തെ മിറ്റം തന്നാരുന്നു ഒന്നും- ചെയ്തിട്ടൊന്നില്ലായിരുന്നു പിന്നെ വീട്- പിന്നെ അതിനുമുന്നേ എല്ലാ ഒന്ന് റെനോവേറ്റ് ചെയ്തെങ്കിലും ഇന്റർലോക്ക് ചെയ്യാൻ പുള്ളി സമ്മതിച്ചില്ല ഭയങ്കര നിർബന്ധം ഇപ്പ വേണ്ട ഇപ്പ വേണ്ട അങ്ങ് അതെ തന്നെ പിടിച്ചുനിക്കുവാ ഇപ്പൊ ചെയ്യണ്ടാന്നും പറഞ്ഞ് ആഹ് മണ്ണിൽ കളിക്കട്ടെ മണ്ണിൽ കളിക്കട്ടെ ഇതന്നെ പറഞ്ഞോണ്ട് ഇരിക്കും
പോച്ചേ നമുക്ക് അത്രയും ജോലി വേ ഇല്ലല്ലോ ഇതിപ്പോ പോച്ചയൊക്കെ കേറി മൊത്തം എന്നും എന്നും-
പിന്നെ ചെത്തി വാരി എന്ന് പറഞ്ഞാലും മഴ ഒരു മഴ പെയ്ത അത് അതിന്റെ ഇരട്ടിടെ ഇരട്ടിയായിട്ടായിരിക്കും- കിളിച്ചു വരുന്നതെ പിന്നെ നമുക്ക് നല്ല ജോലിയാ പറിച്ചു പറിച്ച്- അതിന്നു ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു പുല്ല് ഒരു ഇരുന്ന് പറിച്ച് ഇരിക്കാൻ പറ്റും അതില്ല ചെത്തി വാരാന്ന് വെച്ച ചെറിയ ഇതൊക്ക ആണെങ്കിൽ നമുക്ക് പറ്റും വലിയ മമ്മട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റോ വാറാനല്ലേ
ങ്ങനെ നോക്കി നോക്കി ഇരുന്നിപ്പതേ മൊത്തും ആയി ബാക്ക് ചുറ്റും ഇപ്പൊ പോച്ചേ അതാ പാട് മ്മ്
ഇവിടെ പിന്നെ ഫ്രണ്ടിൽ ഇന്റർലോക്ക് ചെയ്ത്ട്ടുണ്ട്
ആഹ് ഇവിടെ ഞാൻ പറഞ്ഞു ഫ്രണ്ടില് മാത്രം മിറ്റത്തും നടക്കുന്നടം മാത്രം ഒന്നും ചെയ്യാൻ പറ- അതുപോലും
പിള്ളാര് കളിക്കട്ടെ പിള്ളാര് കളിക്കട്ടെന്ന് പറയും ഉം
ഞങ്ങള് ഈ കുഞ്ഞ് ഇച്ചിരി എഴിയാറായപ്പോഴാണ് ഇന്റർലോക്ക് ചെയ്ത് കാരണം അവൾ ഇതോലെ ഇതൊക്ക പിറക്കി വായലിടും അപ്പൊ മുറ്റത്തൊക്കെ ഇറക്കിയാൽ കല്ലും മണ്ണും ഒക്കെ പിറക്കി വായിലിടും എന്താന്ന് വെച്ചാൽ ഇന്റർലോക് ആവുമ്പോ കുഞ്ഞുങ്ങൾക്ക് നടക്കാനും സൗകര്യല്ലോ അപ്പൊ മണ്ണിനകത്ത് അതാവണ്ടാന്ന് വെച്ച് അതാഇന്റർലോക്ക് ചെയ്തത് അങ്ങനെ അതുകൊണ്ട്പ്പൊ വല്ല്യ പ്ര അ അതികം പൊലി അ നീട്ട പൊർത്ത് എറക്ക ത്തില്ലായിരുന്ന് ഞാന് ഇതുപോലെ എന്തേലും പെറക്കി വായെലിടോന്ന്ള്ള പേടികൊണ്ടേ അപ്പം ഇന്റർലോക്ക് ചെയ്തെല്ലാം വൃത്തി ഫ്രണ്ടെല്ലാം വൃത്തിയാക്കി പക്ഷേ ഈ ചെടിയിടാ ഭാഗം ചെടി നിക്കിന്നെടം മൊത്തം പോച്ചേ എപ്പഴും തെ നാനാ ചെത്തി കളഞ്ഞാലും ഇങ്ങ പോ
ഓഎടക്കാ ചൂട് കൂടിയ സമയത്തിങ്ങനെ പാമ്പേറങ്ങുന്ന പാമ്പേറങ്ങിക്കെ ഇനിക്കങ്ങനെ പേടിയാ ഞാനയ്ന് പെരക്ക് മുറ്റ നടന്ന് ഒരു പുല്ല് കിളിച്ചാ പറിച്ച് കളയായിരുന്നു അതുപോലെ പുല്ല് പെ ട്ടെന്ന് കിളിക്കും ഇവിടെ എനിക്കൊന്നുന്നു പണ്ടത്തോരു സമയല്ലല്ലോ ഇപ്പൊ അടിയില് ഈ വേരെ ക്കെനിക്കൊന്ന് വാടെ ക്കാരൊന്നും ഇവിടങ്ങനെ വൃത്തിയാക്കത്തൊന്നുംല്ലായിർന്ന് അപ്പഈ പുല്ലിന്റെ അരിയെല്ലാം വീണ് കിളിച്ച് കിള് ചിതങ്മണ്ണിനടിലുണ്ടെന്ന് തോന്ന്ന്ന് കിളിച്ച് നമ്മള് പെരടെ ചുറ്റും ഏ് മിറ്റം പോലെയിണ്ട് നാല് സൈഡിലും ഇതൊണ്ട് അപ്പൊ ഈ നാല് സൈഡില് നമ്മളോര ടത്തൂന്ന് പർച്ച് തീർന്ന് വരുമ്പത്തേക്ക് ഇപ്രത്തേ സൈട് കിള്ച്ച് വരും അങ്ങനെ ആ പരിപാടി ശരിക്കും അതേ ഉള്ളു നേരെ ഞാൻ പ പുള്ളിയത്താറാണെങ്കി എനിക്ക് വെളീന്ന് കേറാൻ നേരം കാണത്തില്ല അതുപോല ഭയങ്കര പോച്ചയ പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും. അതാ ഈ പാട് എന്തോ ചെയ്യാ ആഹ് ഇനിയിപ്പം ഓണം ഒക്കെ ആകാറാവുമ്പഴത്തേക ഇനി മഴ തോർന്നിട്ടൊന്നും ചെത്തി വാരിക് ക്കാരെങ്കിലും വിളിച്ചന്ന് വിചാരിച്ചിരിക്കുവാ
അതാണ് വണ്ടി കയറി വരുന്നതും വഴിയിലെല്ലാം പുല്ലാവും
ആഹ് ആഹ് പുല്ല ഒറങ്ങിക്കെടന്നയാ എണീറ്റ് ഞാൻ ഏ വർ ചെക്കനിപ്പങ്ങോട്ടെണീറ്റ് ആഹ് ഇനിപ്പം പനിആയൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ആഹ് ആഹ്
പനി ആയേന്റെ നാ ഗെയ്സ് ഇല്ല
ഗൾഫിലാല്ലേ ആഹ് ഹ ഹ
ആഹ് അതെ തെ സൗദീല്
ആഹ് ആഹ് അത് ശെരി എന്തുവാ വർക്കെന്തുവാ?
എന്തോ
ഓ വീഴല്ലേ അല്ലെ വ്ടൊരാള് തത്തം പിത്തം നടന്ന് വര്ന്ന് വീഴ ല്ലേന്ന് പറഞ്ഞതാ അതിങ്ങോട്ടോടി അങ്ങോട്ടോടി ഇപ്പോ ഓട്ടവാ
ഉ
പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞോ?
ഇല്ല കഴിഞ്ഞില്ല ഞങ്ങള് മൂന്ന് മണിയൊക്കാവുമ്പളാ ഉച്ചക്കത്തെ ചോറ്
ആഹ് നാല് മണിയായല്ലോ മൂന്ന്മണിയാവ്മ്പഴാണോ ചോറ്ണ്ടെ
ആഹ വന്നപ്പനി
അച്ഛനമ്മേണ്ടോ?
ആഹ് അച്ഛനമ്മേണ്ട് അനിയനൂണ്ട്
അനിയനാല്ലേ ആഹ് ആഹ് ആ ഇവിടെ ചേട്ടനാ ഞങ്ങള്നിപ്പോ മാറി താമസിക്കുന്നോണ്ട് അത്രഇതില്ല ഒക്കെ അച്ഛനും അമ്മയും ചേട്ടനൊക്കെയാ യിട്ട് ഒരുമിച്ചായിര്ന്ന്
ആണ് ആഹ് ചേട്ടന്റെ കല്യാണൊക്കെ കഴിഞ്
ഇപ്പ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സസെപ്പറേറ്റ് ആയ ഇപ്പഴ ഇപ്പഴ ഇപ്പഴ ഇപ്പഴാ ഉം
ആഹ് കുഞ്ഞുങ്ങള് വല്ലാംണ്ടായിന്നോ?
പി ഇല്ല ഇല്ല രണ്ടു മാസേ ഉള്ളായിര്ന്ന് അതയിഞപതേക്കാ
ആഹ്
പിന്നെ ആഹ് വേണ്ടാ വെച്ചായിരുന്നു അതെന്തോ പെണ്ണിന്റെ ഇഷ് ണ്ടാന്ന് പറയുന്നെ എനിക്ക് അറിയത്തില്ലെടാ ചേട്ടന്റെ കല്യാണത്തിനൊക്കെ മുന്നേ അത് പോവേണ്ടന്ന് തായിരുന്നു അതും കഴിഞ്ഞഞ് അഞ്ച് വർഷം ണ്ട് കേസും കഴിഞ്ഞിട്ടാണ് ഡിവോസ് കിട്ടിയത് അതുവരെ നടന്നു
ഉം
ആ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങടെ ക
ആഹ്
ആ അതോണ്ട് എനിക്ക് അതിനെറ്റും കൂടുതൽ ഡീറ്റെയിൽ അറത്തില്ല എന്റെ അത് കാരണം ഉം പിന്നെ ഓരോരർത്തര് നിക്കുന്നതും പോകുന്നൊക്കെ അവരോരക്ക് പോലെ ഇരിക്കുംന്ന് നിക്കാൻ വന്നാണെങ്കി എന്ത് പ്രശ്ന ആണെങ്കിലും നിക്കും പോവാൻ വന്നതാണെങ്കി പോകും അത്രേ ഉള്ളൂ നമ്മള് ഇ ആേ പിടിച്ച് നിർത്തി ഇവിടെ അങ്ങന വല പ്രശനൊന്നുല്ല അമ്മക്കെ ഒക്കൊയാലും പെൺപിള്ളേരൊക്കെ ഇല്ലാത്തോണ്ട് ഭയങ്കര സ്നേഹവും പോവോവന്നുള്ള ഒന്നും അറിയത്തില്ല പുള്ളിക്കാരിയുടെ ഇതുകൊണ്ടാണെന്നാ പറയുന്നെ മൊത്തം ആരോടും വലിയ സഹകരണവും സ്നേഹോ ഒന്നും ഇല്ലാരുന്നതാ പറയുന്നെ
ആ ആളിന്റെ വീട്ടിൽ പുള്ളിക്കാരീ മാത്രേ ഉള്ള ആൾ ഒറ്റമോള് അ അങ്ങനെ വല്ലോ ഉണ്ടായിരുന്നു
അല്ല അവര് ഒരു ചേച്ചിയു ൺണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ പഠിത്തം പഠിത്തം ഈ ഒരു വിചാരൊള്ളൂ വേറെ മനുഷ്യരുമായിട്ട് മിണ്ടണമെന്നോ അല്ലെങ്കിൽ ലും വന്നി ച്ചിരിക്കാ അങ്ങനൊന്നുല്ല ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആരെങ്കിലൊ ക്കെ വീട്ടി വരുമ്പോ മോളിയില് ഇവിടെ ചേട്ടന്റെ മറ്റേ വീട് രണ്ട്ന്നില്ല അവിടെ മോളിൽ കയറി അങ്ങ് യിരിക്കും വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല ഒന്നെങ്കിൽ ഉറങ്ങുവാണോ അല്ലെ കുളിക്കുവ എന്തേലും ഒക്കെ പറയാനൊക്കെ പറഞ്ഞ് വിടും അങ്ങനെയൊക്കെ ആര് വന്നാലും താഴെ വര ല്ല ഒന്നുമല്ലായിരുന്നു ആരോടും ഒന്ന് ചിരിക്കത്തു പോലും ഇല്ലന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആഹ് ചിരി പോലും മോത്ത് വരത്തില്ല
ആപ്പ സഹച ഇല്ല ഇല്ല
ഉം ആഹ് അച്ഛനോടുംമ്മനോടും തന്നെ അല്ല പുള്ളി ഹസ്ബൻഡിനോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നെന്നാവാം പറഞ്ഞത് അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലോ വേറെ ആരോടും ഇല്ലേലും ഭർത്താവിനോട് കൂറില്ല പിന്നെ
ഉം അതാ പറ്റിയത് പിന്നെ ഒ മഴയിപ്പോന്ന് തോർന്നു ഞാനിങ്ങനെ മോനെ കാണാതെ നോക്കി നോക്കിയിരിക്കുവരുന്നു ഒറങ്ങി എണീറ്റില്ല തോന്നെ അല്ലെ കൊണ്ട് വന്നേനെ.
ആഹ് അച്ഛൻ കൊണ്ട്
ആഹ്, ആ അച്ഛനോ ചേട്ടനോ ആരെങ്കിലും കൊണ്ടുവരും. പപ്പക്കിപ്പൊ ഈ വയ്യാതിരിക്ക്ന്നോണ്ട് അധികം വണ്ടി ഓടിക്ക്ന്നില്ല. പിന്നെ ചേട്ടന കൊണ്ടുവരുന്നെ. ആഹ് അങ്ങനെ എന്തോന്ന് അറിയത്തില്ല. ഉം, പിന്നെ മോളെന്താ കരച്ചിലാന്നോ? കുഞ്ഞാള് ടിവിയില് ഇപ്പം പാട്ട് കേട്ടോണ്ടിരിക്കുവ, പുള്ളിക്കാരിക്ക് ഈ പാട്ടൊക്കെ കേക്കാൻ ഭയങ്കര ഇഷ്ടവാ അപ്പ ഈ കുഞ്ഞു പിള്ളേരെ പാട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോ അതും കണ്ടൊണ്ടിരിക്കും കൊറേ സമയം കുരുവിയുടെ പാട്ടൊക്കെ ഇണ്ടാവുലെ അതൊക്കെ ഭയങ്ക ഇഷ്ടവാ ഉം, അതും കേട്ടോണ്ടങ്ങിരുന്നോളും പ്രശ്നൊന്നുല്ല.
ആഹ്
പിന്നെ, മോള് എങ്ങനെയുണ്ട്? ഓക്കെയാണോ അങ്കണവാടിപ്പോയി പഠിക്കൊക്ക ചെയ്യോ?
ആഹ്, കൊഴപ്പില്ല ഇന്നലെ ഏഹ് പനി ആയോണ്ട് ഞാൻ വിചാച്ച് എന്താലും പഠിക്കാൻ നിക്കുമ്പോ രണ്ടുപേരും അങ്ങനെ രണ്ടുകൂടി ഇച്ചിരി പ്രശ്ന ആവും. ഞാൻ പറയുന്ന രീതി എഴുതത്തില്ല, അങ്ങനൊക്ക ഇച്ചിരി വാശി പിടിച്ചൊക്കെ ഇരിക്ക അപ്പൊ ഇന്നലെ വെച്ച എന്തായാലും പനിയല്ലയോ പഠിപ്പിക്കണ്ടാന്ന് കരു ഉം, രാത്രിയായപ്പൊണ്ട് എന്റെ അടുത്തി ന്ന് അമ്മച്ചി നമ്മളെയൊന്നും പഠി ച്ചില്ലെന്ന് കുഞ്ഞിന് പനിയല്ലയോ നമുക്ക് നാളെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തി. ആ പനിയാന്ന് പറഞ്ഞാലും അടങ്ങിയങ്ങും ഇരിക്കത്തില്ല ചാട്ടവ. റെസ്റ്റ്‌ എടുക്കത്തില്ല എപ്പളും. ഉം, ഉം എങ്ങും ഇരിക്കത്തില്ല. ആളിങ്ങനെ കളിച്ചോണ്ട് നടക്കണം.
ആണ്, അത് ഇവിടെ മോന് അങ്ങനെയല്ല ഭയങ്കര നിർബന്ധവാ. പനിയൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്റെ തോളത്തൂന്ന് എറങ്ങത്തില്ല.
ആഹ്, ഇതിപ്പോ രണ്ടു ദിവസം കൊണ്ട് ഞാനും അമ്മേം എടുത്തോണ്ട് നടക്കണം. എടുത്തോണ്ടിങ്ങനെ കൊറേ നടക്കണം ആഹ് അല്ലെങ്കിൽ ആള് ടി വി വീട്ടിലുണ്ടെങ്കി ടിവിയും കണ്ടോണ്ടങ്ങ് ഇരുന്നോളും. അഹ് അല്ലാത്ത ദിവസെ അവധി ദിവസഒക്കെ. ടി വി കണ്ടങ്ങ് ഇരുന്നോളും. ഇതിപ്പം വയ്യാത്തോണ്ടാ ഇത്ര മൂഷേട്ട കാണിക്കുന്നത്.
ഫോണൊക്കെ കൊടുക്കുവോ വഴക്കുണ്ടാക്കുവോ ഫോണിന്
ആഹ്, ഇടയ്ക്കൊക്കെ ഫോൺ വാങ്ങിക്കും എന്റെന്ന് എന്ന്, എന്ന് ഇപ്പ പനിയും കൂടെ ആയോണ്ട് പിന്നെ വല്ലാണ്ട കരയിക്കണ്ട എന്ന് വെച്ച് ഞാൻ ഫോണങ്ങ് കൊടുക്കും. അല്ലാണ്ട് അങ്ങനെ കൊടുക്കത്തില്ല. ചെലപ്പഴെങ്ങാനും
സ്ക്രീൻ ടൈം കൊടുക്കല്ലേ കണ്ണിനൊക്കെ ഈർച്ച വെരും. കണ്ണിക്കൂടൊക്കെ വെള്ളൊക്കെ വെരത്തില്ലേ.
ആഹ്, ആഹ് അതും ഇങ്ങനെ ഇവിടെ അച്ഛനും അമ്മയൊക്കെണ്ട് ഇവിടേയും പിന്നെ പെമ്പിള്ളാരില്ലാത്തോണ്ട് ഭയങ്കര കെയറിങ്ങാ ഇയാളോട്. അപ്പ ഇയാൾ കരയുന്നത് കാണുമ്പ അച്ചന് വയങ്കര വിഷമ, അപ്പൊ അച്ഛൻ പറയും പനി ആയിരിക്കല്ലയോ കരയിക്കണ്ട
ആഹ്, കരയണ്ട ആഹ്
ആഹ്
അല്ലേലു ഈ അപ്പൂപ്പൻമാരും അമ്മൂമ്മമാരൊക്കെ പിള്ളാരെ വഷളാക്കുന്നെ നമ്മള് പറഞ്ഞാലു അതിനൊ സംസാരിക്കും. അതാണ് പ്രശ്നം നമ്മള് നോ പറയുന്നിട ത്ത അവര് നോ പറഞ്ഞ പ്രശ്നം ഇല്ല. ഇത് അവർക്കറിയാം അമ്മയും പപ്പയും ചെയ്തുതന്നില്ലെങ്കി അപ്പ നും അമ്മൂമ്മയും ചെയ്തുതരുംന്ന്റിയാം അതുകൊണ്ട് അവർ ക്കാ വാശി അതിവിടെയും ഞാൻ പറഞ് പറഞ് ഞാൻ കൊഴഞ് ഉം
ഇവിടെ അതെ അപ്പൂപ്പനും അമ്മൂമ്മക്കും മക്കളെ കരയിക്കുന്നത് ഭയങ്ക ബദ്ധിമുട്ട
ആഹ് എല്ലാടും അതുതന്ന പ്രശ്നം കരയുന്ന ഇഷ്ടമല്ല
ആഹ് ആണാണ് ഉം
ഉം ന്നാ ശരി എന്നാ ഓക്കെ ജോലിയൊക്കെ നടക്കട്ടെ കുഞ്ഞിന്റെ പുറകെ പൊയ്ക്കോ
ശരി മോളെ ഓക്കെ ഓക്കെ ശരി
ഒക്കെ